ഹലോ? ഹലോ. കേക്കാവോ?
ഹൽ
ആഹ് കേക്കാവോ? ഹലോ? ആഹ് ആഹ് ആഹ് കെടക്കാണോ ആഹ് കെടക്കാണോ? ഭക്ഷണൊക്കെ കഴിച്ചോ? എന്താ കഴിച്ചേ ചോർണെന്തേന് കഴിച്ചില്ലേ ഇത്ര നേരായിട്ടും കഴിച്ചില്ലേ?
ബ്രേക്ക് കഴശില്ല ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ട് കയിച്ചെ.
ആണോ എന്താ ചെയ്യ്ണേ പഠിക്കാണോ?
അതെ ഞാൻ പഠിക്ക.
പഠിക്കും എ എത്ത എന്ത് എന്താ പഠിക്കുന്നേ?
ഞാൻ ഡിഗ്രി പടിക്ക ഏഹ് ഡിഗ്രി ഇപ്പൊ തേർഡ് ഇയർ.
അല്ലെ തേഴ് ഏതാടുത്തെ?
ബി എ ഇംഗ്ലിഷ്
ആണോ?
ആഹ്
എവിടെയാ വീ വീടൊക്കെ എവിടെയാ?
വീടൊക്കെ കോഴിക്കോട്
ആണോ ആഹ് ഉം പി എസ് സി ഒക്കെ നോക്കുന്നുണ്ടോ?
പി എസ് സി ഞാന് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇൻക്ക് രജിസ്റ്റർ ചെയ്യണം.
രജിസ്റ്റർ ചെയ്യു ഇപ്പൊ ഇനി കൊറച്ചൂടെ കഴിഞ്ഞ എരും അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആണ് നല്ല കോമ്പറ്റീഷനാണ്.
അതെ
ആഹ് കോഴിക്കോട് നല്ല എന്റെ വീടും കോഴിക്കോട് തന്നെയാണ്.
ആഹ് ഓക്കേ
കോഴിക്കോട് നല്ല കല്യാണം കഴിച്ചത് ന്ന നലമ്പൂരിലേക്കാണ്. വീട് കോഴിക്കോടാണ്. ഉം നല്ല നല്ല നല്ല കക്കയറച്ചി കിട്ടുലേടെ? അതെ അതെ
ആഹ്
ഇന്നലെ എർച്ചിക്കെ കിട്ടിലേ? ഉം ഞണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെന്ന് അത് കി ട്ടില്ലടാ ഇവടെ അങ്ങൻത്തെ സാധണനൊന്നും വരില്ല വേം കേട് വരല്ലോ. വേം കേട് വരുല്ലോ ആഹ് നാട്ടിൽ വരുമ്പോഴാണ് കഴിക്ക. വരുമ്പോം കഴിക്കും അതും അതിന്റെ സീസണൊക്കെ ആണെങ്കിൽ അല്ലേ അത് കിട്ടുള്ളൂ എപ്പഴും ഉണ്ടാവില്ലല്ലോ.
ആഹ്
ഉം അവിടുന്നടുത്താണോ ഏത് കോളേജിലാ പഠിക്കിണേ?
ഞാന് വ്ടെ അട്ത്തന്നെള്ള കാേളേജില.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ചേച്ചി വർ
ക്കിനെ അഹ് ഞാന് പി എസ് സി പഠിക്കടാ?
പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട്.
കോച്ചിങ്ങിന് വീട്ടില് ഓൺലൈനിലായിട്ടെ.
ആഹ് മുന്നേ എഴുതിട്ടുണ്ടോ
ആഹ് എഴുതിയിട്ടുണ്ട് കാരണം മോന്ണ് അപ്പൊ അവൻ രാവിലെ സ്കൂളില് പോയി പിന്നെ അവനെ വിട്ട് അവൻ തിരിച്ച് വന്ന് കഴിഞ്ഞ അവന നോക്കാൻ അവിടെ ഇവിടെ ആരുല്ല അച്ഛനും അമ്മേക്ക വേറെ തറവാട്ട് വീട്ട് ത്തിലാണ് അപ്പൊ
ആഹ് ഓഹ്
അവനാ പ്പൊ പോയിക്കഴിഞ്ഞാ നമ്മള് എപ്പ എന്താണ് അഞ്ച് മണിയാവും അവരെക്ക സ
ആഹ് അതെ
ഫുഡ്‌ അപ്പ പിന്ന ഞാന് ഓർത്തുന്ന ഓൻലൈനിൽ പഠിക്കാത്താവുമ്പം നമ്മള ഇഷ്ടനുസരിച്ച് റെക്കോട ക്ലാസ്സും നമ്മുടാ സൗകര്യത്തിന് സമയം നോക്കിട്ട് കേറിയാ മതിയല്ലോ ക്ഷെ നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ അപ്പൊ വേഗം രജിസ്റ്ററ് ചെയ്ത്ക്ക് ഒന്ന് പഠിക്കുയാണെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ടൊക്ക റെഡിയാവും
ഉം ഞാനും രജിസ്റ്ററ് ചെയ്ത് ഇടണംന്ന് വിച്ചാരി പോണം ഒന്ന് അക്ഷയയില് പോയിട്ട്
ആഹ് അത് ഇപ്പഴല്ലേ നമ്മള് ചെയ്യൊള്ളൂ കൊറച്ചുകൂടി കഴിഞ്ഞാ പി എസ് സി തീരെ ഇപ്പ താല്പര്യം ഇണ്ടാവ ഇത് ഭക്ഷണക്ക ഒണ്ടക്കോ
ഓഹ് ഭക്ഷണോക്ക ഉണ്ടാക്കും
ആഹ് എന്താ ഇണ്ടാക്കാ എന്തെക്കെയാ ഇണ്ടാക്കാ അറിയാ
എനിക്ക് സ്വന്തായിട്ട് അറിയില്ല ഞാൻ ഫുള്ള് യൂട്യൂബ് നോക്കി ഓരോന്ന് ഓരോന്ന് ഒണ്ടാക്കും
യുട്യൂബ് നോക്കീട്ട് എന്തെക്കെയാ ഒണ്ടാക്ക
ബിരിയാണി ഇണ്ടാക്കും ചിക്കൻകറി ഇണ്ടാക്കും ഉം കറികളൊക്കണ്ടാക്കും പിന്ന ഓരോ സ്നാക്സ്
ആഹാ വീട്ടില് പിന്ന ആരെക്കെയാ ഇള്ളേ
വീട്ടില് അച്ഛൻ അമ്മ ചേച്ചി
ആഹ് ആഹ് ആഹ് ചേച്ചി കല്യാണം കഴിഞ്ഞാണോ
ഇല്ല ഇല്ല കൈഞ്ഞില്ല
പഠിക്കാ
പഠി അല്ല പഠിക്കല്ല വർക്ക്യ്യ
ആണോ ഉം ഉം ഓക്കെ എന്തെക്കെയാ പിന്നെ ഞാൻ ഇണ്ടാക്ക എന്നിട്ട് രസംണ്ടാവോ ഉണ്ടാക്കണെക്ക നല്ല ടേസ്റ്റിൽ
ആഹ് ചെലതൊക്ക രസംണ്ടാവും ചെലത്
സ്നാക്സ് എന്താ ഇണ്ടാക്ക അങ്ങനെ തന്നെ ഇപ്പ ഇണ്ടാക്കി പഠിക്കാങ്കില് നമ്മള് കല്ല്യാണക്ക കഴിയുമ്പോ നമ്മക്ക് അവർക്ക് വെച്ച് ഇണ്ടാക്കാനല്ല നമ്മുക്ക് ടേസ്റ്റിൽ കഴിക്കണങ്കി നമ്മള് തന്ന ഒണ്ടാക്കണം
അതെ
നമ്മള് അമ്മായിയമ്മയും അവ് അവരൊക്ക ഇണ്ടാക്കും നമ്മള ആ നമ്മളാ നാട്ട്ന്നും വ്യത്യസ്ത ഇല്ലാതെ ഇവടത്ത കറികളും എല്ലാം നമ്മുക്ക് ഇഷ്ടം ആദ്യം ഒന്നും ഇഷ്ടപ്പെടില്ല പിന്ന നമ്മള് അതോടായിട്ട് ഇങ്ങനാ അഡ്ജസ് റ്റ് ആവൂല പിന്ന നമ്മള് ഇണ്ടാക്കാൻ പഠിക്കും ഇണ്ടാക്കാൻ പഠിച്ച നമ്മള ഇഷ്ടത്തിന് ഇണ്ടാക്കാം നമ്മള വീട്ടില് നമ്മള നമ്മള അമ്മേന്റെ ടേസ്റ്റ് ആണല്ലോ നമ്മക്ക് ടേസ്റ്റ്
ആഹ്
എങ്ങനെ ഉണ്ടാക്കണം അതുപോലെ ഇണ്ടാക്കാ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ബാക്കി ഉണ്ടാക്കും
ആഹ്
അത വലി അത ലാസ്റ്റന്നാ അവിടുത്തെ ഇവിടത്തെയും ടേസ്റ്റ് എല്ലാം കൂടെ കൂട്ടി കൊഴച്ചിട്ട് എന്ത ഒരു ടേസ്റ്റ് ആക്ക
ആഹ്
രണ്ടും രണ്ട് ടേസ്റ്റ് ആണ് ഇവിടെ നിങ്ങട്ട ഒരു തെക്കൻ സ്റ്റൈൽ ടേസ്റ്റ് ആണ് അത് നമ്മുടെ തനി കോഴിക്കോട് തേങ്ങരച്ച ബീഫറി അതൊക്കെഉണ്ടല്ലോ ഇവിടെ തേങ്ങരച്ച മീൻകറീല് തേങ്ങേ ഇടത്തില്ല
മ മളകിട്ട മീൻകറി യാകൂല്ലെ
ആ മുളകിട്ട മീൻകറി മൊളകിട്ട മീൻകറി പിന്നെ അധികം ഉണ്ടാകുക ബീഫ് ഞങ്ങൾ ഫുൾ ക്രിസ്ത്യൻ ഏരിയാണ് അതോ ആഹ് പന്നി പന്നി പന്നിയേ
ഉം
ന്നരം വരത്തിട്ടക്ക കഴ പന്നി കഴിക്കോ
ബീഫ് വാങ്ങികൊള്ളു സൺഡേയിലൊക്കെ വാങ്ങിക്കും അങ്ങനത്തെ മീന് പച്ചക്കറി
ക്കെ ഞായറാഴ്ച്ചെയ്യും അങ്ങനെ വണ്ടിയയേച്ച എല്ലാ ദിവസവും ബീഫ് വേണം
ഉ
അപ്പൊ ന നല്ല വെലയല്ലേ
ഏഹ്
ഇപ്പ നല്ല വെലയല്ലേ ബീഫിന്
ആഹ് എല്ലാത്തിനും വെലയാ ചിക്കനും മീനിനും ഒക്കെ നല്ല വെല ഉം
ഇല്ല പട്ടി പൂച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടൊ
പൂച്ചയുണ്ട്
പൂച്ച പൂച്ചപ്പേന്
ഉ പൂച്ചേനെ ഇഷ്ട്ടം
എന്റെ ഇവിടെ ഇവിടെയില്ല എന്റെ വീട്ടില് പട്ടിയുണ്ട് രണ്ട് പട്ടികളുണ്ട്
ഉ വീട്ടില് പോവാറുണ്ടൊ
വീട്ടില് കൊറേ രണ്ട് മാസമായി ഞാൻ പോയിട്ട് ഇനിയിപ്പോൾ സ്കൂള് തുറന്നതിനെ കൊണ്ട് ഇനി ഇപ്പൊ ഇപ്പൊഴൊന്നും നട ക്കൂല ഇനിഅടുത്തെ ഓണം വെക്കേഷനെ പോവാൻ പറ്റുള്ളൂ പോയാൽ നമ്മള് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ വരാൻ തോന്നൂലല്ലൊ എന്തായാലും ഒരു അഞ്ച് ദിവസം എടുക്കും അപ്പൊ ഇനി സ്കൂള് പൂട്ടാതെ പോവാൻ കഴിയില്ലല്ലോ ന്നി സ്കൂള് ലീവ് ആക്കീന്ന്‌
പർണോ
ഇല്ലടാ പോയിട്ടില്ല
ആഹ് അവര് വരാറുണ്ടോ ഇങ്ങോട്ട്
ആഹ് പപ്പ അപ്പൊക്കെ ഇടക്ക് വരും അപ്പ അപ്പയ്ക്കും ജോലിയാണ് അമ്മയ്ക്കും ഷോപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരങ്ങനെ ആഹ് തിരക്ക ദിവസവും ഷോപ്പ് അ ടച്ചിടാൻ പറ്റില്ല അപ്പൊ അത അധികങ്ങൊന്നുംമല്ല എന്തേലും ബർത്ത്ടെയൊ അല്ലെങ്കിൽ ആരുടേങ്കി ചല് അങ്ങനെയൊക്കക്കൊക്കെ വര് തരത്തുള്ളൂ ആഹ് എന്തേലും പരിപാടികളൊക്കെ വെക്കുമ്പോൾ മാത്രമേ വരുള്ളൂ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടൊക്കെ പൊറത്തൊക്കെ പോവോ
ആഹ് പോവാറുണ്ട് ഇപ്പൊ വല്വേഷൻ ക്യാമ്പൊക്കെ ആയോണ്ട്
ഉം
പ ലീവാണ് ഇനിയിപ്പ നാളെ തൊട്ട് കോളേജില് പോണം ഏഹ്
എല്ലാവർക്കൊക്കെ എന്തേലും ഉണ്ടാവും.
ഏയ്
അത് ഏകദേശം അയാള് ഇല്ലാത്ത ആൾക്കാര് മനുഷന്മാരല്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായ അങ്ങനൊരു കാലം. ഇപ്പൊ പിന്നെ നമ്മള് കല്യാണമൊക്കെ കഴിച്ചേ ആഹ്
ഉം
ഞങ്ങൾക്ക് പിന്നെ ഒരു രസോ. ഇപ്പത്തെ ഇപ്പത്തെ ആൾക്കാരെക്കൂട്ടല്ലല്ലോ. പണ്ട് അല്ലാ കൊല്ലത്തിന് പേടി. ഇപ്പ ആർക്കും ഒരാളുടെയും പേടി ഇല്ല. എപ്പ വേണെങ്കിലും എവിടേലും പോയി ക്കാം വിളിക്കാം. അന്നൊന്നും നമുക്കൊന്നും മൊബൈലും ഇല്ല. ഒന്നും ഇല്ലല്ലോ. മോൾക്ക് എത്ര വയസ്സാ?
എനിക്കോ?
ആഹ്
എനിക്ക് ട്വൻ്റി.
ഞാന് ആന് അല്ല കല്യാണംകഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലായി. എനിക്ക് ഇരുപത്തൊൻമ്പത് വയസ്സുണ്ട്.
ആഹ്
ഉം
ആഹ് ആരാ മോളാണോ മോനാണോ?
മോനാടാ മോനാണ്. എൽ കെ ജിയിലാണ്. സ്കൂൾ ആഹ് രാവിലെ പോവാൻ മടിയാണ്. ആദ്യത്തെ രണ്ടു മൂന്നു ദിവസൊക്കെ ഭയങ്കര സന്തോഷത്തിപോയി. വല്യപഠിക്കാനോ ബുക്ക് എടുക്കാനോ ഒന്നും ഇല്ലല്ലോ. ഇപ്പപ്പെ അല്ലെ ബു
ചേർത്തീട്ടുള്ളൂ.
ആഹ് എൽ കെ ജിയിലാണ്.
ആഹ്.
പോവാൻ ഇപ്പൊ പോവാൻ നല്ല മടിയാ. രാവിലെ എണീക്കുമ്പോ തന്നെ എനിക്ക് ചുമയാണ്. നാളെ എനിക്ക് പനിയാണെന്ന് പറയില്ലേ. നാളെ പോവാതിരിക്കാൻ. നാളെ പനിയാണെന്ന് ഇന്ന് തന്നെ പറയും. പനി കളിക്കാൻ പിന്നെ കളിക്കാൻ കുറേ ആൾക്കാരുണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞാ കളി ഏഹ് നാല് നാലു മണിക്കാണോ?
ആഹ് ബസ്സ് ഇണ്ട് സ്കൂള് ബ
ആഹ് സ്കൂൾ സ്കൂൾ ബസ്സുണ്ട്. രാവിലെ എട്ട് മണി രാവിലെ ഒരു എ ട്ടേ മുക്കാലാവുമ്പോ ബസ്സ് വരും. ഒര രാത്രി വൈകുന്നേരം അഹ് നാലേ അഞ്ച് അഞ്ചാഉമ്പം വരും. പിന്നെ വന്നഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ഇരിക്കാനൊന്നും നടക്കില്ല. പുറകെ നടക്കലന്നെ പണി.
അപ്പൊ ചേച്ചി ഇപ്പ ഒറ്റക്കാ വീട്ടിലുണ്ടാവാ. അല്ലെ
അതെ ഒറ്റയ്ക്ക് ക്ലാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവര് തറവാട്ടിലാടാ. തറവാട്ടിലാ.
അപ്പ നിങ്ങള് വേറെ വീടെടുത്തു.
ആഹ് അതെ ആഹ് വേറെ വീട് എടുത്തു ആഹ് ആഹ് കൊർച്ണ്ട്. ന്നാലും അടുത്താണ്. നമുക്ക് എന്തെലും അത്യാ റ്റക്കെന്തെ പോയ്‌ വരാനും പിടിക്കാനൊക്കെ പറ്റും. അവിടെക്കെ നല്ല വെള്ളം കേറ്ണ സ് തലമാന് ഈ തറവാട് നമ്മൾ ഇപ്പടുത്ത് വന്ന വെള്ളം വെള്ളപ്പൊക്ക ഇതിലൊക്കെ നന്നായിട്ട് വെള്ളം കെർണ
ഉം മഴണ്ടോ അവ്ടെ
മഴ ഒണ്ടേ ഉച്ച കഴിഞ്ഞപ്പോ നല്ല മഴയാണ്
ആഹ് ഇവിടെ ഇപ്പ നല്ല വെയില നൈറ്റില് മഴ ഉണ്ടാവും
അഹ് ആഹ് ഉം എന്നയ് കോട്ടെ ഞാൻ കൊറച്ചഴിഞ്ഞിട്ട് വിളിക്കാട്ടോ
ആഹ് ഓക്കെ ഒക്കെ